ഓ
ആ കേക്കാമോ പറയിണെ
ആ കേക്കാ കേൾക്കാം
ഉം ഫുഡൊക്കെ കഴിച്ചോ
ഓ കഴിച്ചു നിങ്ങളൊക്കെ കഴിച്ചോ
ഇല്ല ഇല്ല ഞങ്ങൾ ഇച്ചുടെ കഴിയ്യും
ആണല്ലെ ആ ഞാൻ കഴിച്ചു നേരത്തെ കഴിച്ചു
നേരത്തെ കഴിച്ച്ലെ
ഉം വെശപ്പ്. ഇന്നുച്ചയ്ക്ക് അധികം കഴിച്ചില്ലായിരുന്നു. അപ്പൊ വൈകുന്നേരായപ്പോഴത്തേക്കും ക്ക് വെശപ്പ് നേരത്തെ വന്ന് തൊടങ്ങി
ആ അത് ശരി. ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പ അമ്മ ഇച്ചിരി ചക് ക്കപ്പഴം ഉണ്ടായിരുന്നു. അപ്പൊ അതില് രണ്ടെണ്ണം എടുത്ത് കഴിച്ച്.
ആ ഇനിയിപ്പോ ലൈറ്റായിട്ട് വെശ വരെള്ളൂ
ആ അതേ ഉള്ളൂ. ആ ഇനി ഒം
ആ ചക്കക്ക് ഇപ്പൊ മധുരൊക്കെ ഇണ്ടോ? ഇവിടെ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നി ട്ട് വെള്ളം കേറി കഴിയുമ്പോ ഒരു വേറെ ടേസ് ഇണ്ടാവൂലേ? അങ്ങനെ ആയിപ്പോയി
ല്ല വരിക്കച്ചക്കയാ. അതിനിപ്പ ഇച്ചിരി വെള്ളം കേറിയാലും നല്ല ടേസ്റ്റാ തിന്നാന്. അതെ പിന്നെ ഇത് ഇതില്ലേ നമ്മള് വാങ്ങിച്ച് നട്ന്ന പ്ലാവില്ലേ?
ആ ആ
ആ അതിനകത്തെ ചക്കയാ. നല്ല ടേസ്റ്റാ തിന്നാന്.
ആണല്ലേ? ആഹ്. ഇത് വെള്ളം ചൊവക്കുവായിരിന്നു. ആ കയിഞ്ഞദിവസം കൊണ്ടന്ന
കൊണ്ടുവന്നത്? അ ഇപ്പം മഴ അതേ അല്ലേ? ഇപ്പം പശ്
ആഹ് ഇപ്പ മഴ മാറി. ഇവിടെയാണെൽ മഴയെന്നും മഴ ഇണ്ടായില്ല ഇന്ന് രാവിലെയായപ്പം ചൂടായിരുന്നു. വയങ്
ആന്നാന്ന്. ഇപ്പ രണ്ട് ദിവസം കൊണ്ട് മഴയില്ല. രണ്ട് മൂന്ന് ദിവസം കൊണ്ടല്ല ആദ്യം രാവിലെ ഒന്ന് പെയ്യും പിന്നെ ഉച്ച കഴിയുമ്പം നല്ല തോർച്ചയാ
ആഹ് ആഹ് വൈകുന്നേരാരുന്നു കൂടുതല്.
ഹാ പഠിക്കുവാരുന്നോ?
ആഹ് പഠിക്കാന്ണ്ട്. പഠിച്ച് തൊടങ്ങീട്ടില്ല. എക്സാമ്ണ്ട് രണ്ടീസം കഴിയുമ്പോ.
രണ്ട് ദിവസം കഴിയും
ഉം കൊറച്ച് എഴുതാനും പഠിക്കാനൊക്കെ ഇണ്ടായിരുന്നു. അതെല്ലെഴുതി ഇങ്ങനിരിക്
ജോലി ആയൽ ല്ലാം ഒത്ക്കീട്ട് ഇരിക്കുവാ
ആ എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് ഫുഡും കഴിഞ്ഞു ഇനി ഇപ്പം ഒന്നും ഇല്ല കൊർച്ച് നേരം സമയം കിട്ടുവാണെൽ പഠിക്കണം
അ ആ രാവിലെ എണീറ്റ് ഇര്ന്ന് പഠിക്കും
രാവിലെ എഴ്ന്നേക്കാൻ ഇപ്പം മഴ ആയോണ്ട് ഒര് രക്ഷി ഇല്ലാന്നെ രാവിലെ എഴ് ക്കാനായിട്ട് ഒര് മടിയാവും അതെ എഴ്ന്നേക്കാൻ പറ്റൂലാ
എഴ്ന്നേക്കാ പാടാ ഉം ന
ചൂട് അല്ലെ അപ്പ അമ്മൾ എഴ്ന്നേറ്റ് ഒന്ന് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ ശരിയാവും ആഹ് ഇത് വയ്യ എഴുന്നേക്കാൻ തന്ന മടിയാണ് അലാറോക്കെ വക്കും അലാറം അവ്ടെ കേടന്ന് അടിയാണ് ഇണ്ടാവും നമ്മുക്ക് എഴുന്നേക്ക വല്യാ ബുദ്ധിമുട്ടാരികാള്ളു
രാവിലെ എനി ത്ത് ഇര്ന്ന് പഠിക്കണം രാവിലെ പഠിക്ക് എപ്പഴും പറയുന്നതാ രാവിലെ പഠിക്ക്ന്നത് ഇനി എത്ര ഇതാന്ന് പർൺട്ട് ഇണ്ട് നമ്മൾ മറക്കത്തില്ല
ആഹ് അവൻ എന്ത് പറയുന്നു മോന്?
ഇപ്പോ കുഴപ്പമോനുമില്ല ഇപ്പോ ഇത് നേരുതെ കിടത്തി രാത്രി ഉറക്കും എന്നിട്ട് രാവിലെ ഞാൻ വിളിച്ച് ഉണർത്തും പഠിക്കാൻ ട്യൂഷൻ ഒന്നും പോന്നില്ലല്ലോ ഹലോ
പഠിചോള്ളും അല്ലെ
ആഹ് പഠിച്ചോളും പഠിച്ചോളും പിന്നെ നോട്സൊക്കെ എഴുതാനൊള്ളതൊക്കെ രാത്രി ഇരുത്തി എഴുതിക്കും എഴുതിച്ചിട്ട് ഞാൻ പറയും നേരത്തെ കെടന്നോ രാവിലെ ഞാൻ വിളിച്ചോളാം ഞാൻ എണ്ണിക്കുന്ന കൂട്ടത്തിൽ ഞാൻ വിളിച്ചൊണത്തും. അപ്പം രാവിലെ ഇരുന്ന് പഠിക്കട്ടെ രാവിലെ ഇരുന്ന് പഠിക്കുവാണെങ്കിൽ പിന്നെ മനസ്സീന്ന് വിട്ട് പോത്തുവില്ല അത് ശീലവാക്കിയെങ്കിലേ റെഡി ആവത്തൊള്ളൂ ഇനി അങ്ങോട്ട്.
ആഹ് ഇനി ഇപ്പോ ഇനി ഇപ്പോ ഒരു മാസം കഴിയുപ്പഴതേക്കും എക്സാമൊക്കെ തൊടങ്ങു വാരിക്കുവല്ലേ
ഇവർക്ക് ഇപ്പോൾ ക്ലാസ്സ്‌ ടെസ്റ്റ്‌ തൊടങ്ങി ഒരു പ സബ്ജെക്ട് കഴിയുമ്പഴേ അവര് ഒരു പാടം കഴി കഴിയുമ്പഴേ അവർ അന്നേരം പരീക്ഷ ഇടും കാരണം അവര് പഠിക്കുന്നൊണ്ടോ ഇല്ലിയോനോള്ള ടീച്ചർമാർകൂടെ അറിയണ്ടായോ
ആ തുടങ്ങി ഇപ്പോ ഒരാഴ്ച്ച കഴിഞ്ഞില്ലേ ഉള്ളൂ അപ്പോ
ആഹ് അത് അതെ ഒരു സൈഡിൽ കൂടങ്ങ് പോവും.
ആഹ്
ഓരോ പാഠം കഴിയുന്തോറും പരീക്ഷ ഇടും ഞങ്ങളെ വിളിപ്പിക്കുകയും ചെയ്യും.
ആണോ അത് നല്ലൊരു പരിപാടിയാണ്.
വിളിപ്പിച്ച് നമ്മ കുട്ടികളുടെ പഠിത്തം നമ്മളോടെ അറിയണം രക്ഷർത്താക്കളോടെ അറിയണല്ലോ അവര് എഴുതുന്നുണ്ടോ ഇല്ലയോ
ആഹ് ആഹ് അതെ അതെ.
ആ ഇല്ല ഇപ്പോഴത്തെ പണ്ടത്തിന്റെ കൂട്ടല്ലേ ഇപ്പോഴത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നിലവാരത്തിലുള്ള പഠിപ്പിയാ നടക്കുന്നത്. ഇത് മാത്രം ഇത് ങ്ങാ ആണുങ്ങൾ മാത്രം ഒള്ളതാ ബോയ്സിന് മാത്രം ഉള്ള സ്കൂളാ. പെമ്പിള്ളാരൊക്കെ ഉണ്ടെങ്കി നമ്മുക്ക് അവളുമാരോടൊക്കെ ചോദിക്കാ മക്കളെ എന്തേലൊക്കെ ഉണ്ടോ എഴുതാനൊണ്ടോ എന്നുള്ള ഇത് ഇവരൊക്കെ ആണുങ്ങളൊക്കെ വെച്ച് എല്ലാം പകുതിക്ക് പകുതിയേ വീട്ടിൽ വന്നന്ന് പറയത്തുള്ളൂ പകുതിയേ ഉള്ളു പറയുന്നത് പകുതി പറയത്തില്ല.
ആ നമ്മുടെ സമയത്തുണ്ടല്ലോ നമുക്കൊക്കെ ലൈബ ഇതിണ്ടായിരുന്നു ഡയറി ഉണ്ടായിരുന്നു അപ്പോൾ അന്നന്നുള്ളത് അന്നന്ന് പേപ്പറിൽ ഡയറിൽ എഴുതി തരും.
എഴുതിതരും ഇത് ഡയറി ഒന്നും ഇല്ല ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പേ ഉള്ളൂ അതിനകത്ത് ടീച്ചർമാർ ഓരോ ടീച്ചർമാർ ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ച്, ഇന്ന് എന്തൊക്കെ എഴുതിക്കൊണ്ട് വരണം, ഇന്ന് എന്തിന്റെ പരീക്ഷയുണ്ട്, എന്തൊക്കെ ഹോം വർക്കുണ്ട്, ഏതൊക്കെ വിഷയങ്ങൾ പഠിച്ചോണ്ട് വരണം അതാത് ടീച്ചർമാർ അതാത് വിഷയങ്ങളെ കുറിച്ചിട്ടുള്ളു.
ആ ഇത് നമുക്ക് ഡയറി നോക്കി സൈൻ ചെയ്ത് തരണമായിരുന്നു പേരൻസ് അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്.
ആഹ് ഇതിപ്പോ അങ്ങനൊന്നും ഇല്ല ഡയറി ഒന്നുമില്ല ഇവർക്ക്.
ആണല്ലേ നമുക്ക് ന്നിട്ട് വർക്ക് ചെയ്തുന്നുള്ളത് പേരൻറ്സ് എഴുതിയിട്ട് ഏ അവര് കണ്ടുന്നുള്ളൈന് ഒർപ്പ സൈൻ ചെയ്ത്ട്ടാണ്
ആ ഇതിപ്പം അവര് ആ ഇവരിപ്പം ചെയ്യുന്നത് നമ്മൾ ഓരോ പാട ഭാഗങ്ങൾ അവർക്ക് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ വന്നിരുന്ന് രണ്ടോ മൂന്നോ വട്ടം വായിച്ചിട്ട് അവിടെ ഒപ്പിട്ട് കൊടുക്കണം.
ആ ആ
നമ്മള് ഡയറി അല്ല നമ്മൾ ഏത് പ ഇന്ന് ഇത്രം മലയാളത്തിന് ഇത്രയും പാഠം പ പഠിപ്പിച്ച് അതത്രയും രണ്ടോ, മൂന്നാം വട്ടം തറവായിട്ട് വായിച്ച് കഴിയുമ്പോ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. വായിച്ചു എന്നുള്ളത് അങ്ങനെ എല്ലാ സബ്ജക്ടും ഉപ്പഴാട ചെന്ന് കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് അറിയ അവര് വായിച്ചില്ല രക്ഷ
ആഹ് അപ്പൊ നമ്മൾ സ്കൂളില് ചെല്ലണോ
ഇല്ല നമ്മള് ചെല്ലൊ ഒന്നും വേണ്ട അവർ റീ സണ് ചോ നമ്മളെ വിളിച്ച് ചോയിച്ചോളും എന്തുകൊണ്ട് നിങ്ങള് കുട്ടി ആ വന്ന പറയാത്തതാണോ എന്തുവാന്നുള്ളത് അതുകൊണ്ട് ഇപ്പം എല്ലാരും നല്ല ഇതാ പറയും കര്ണം അടി കിട്ടണ്ടാലോ
ആഹ്
അടി കിട്ടിയാ നമ്മളാരും ചോദിക്കാനും ചെല്ലത്തില്ല എന്തിനാ അടിച്ചേന്നുള്ളത്
അതെ ഹ് ഹ് മ്
ഉം പക്ഷെ എന്നാലും ഉണ്ട് അതിനകത്തും അല്ല അതിനത്തും നമ്മള് ഒരു കുട്ടിയെ ഒന്ന് അടി ടിച്ചൂന്നും പറഞ്ഞു ചോദിക്കാൻ വരുന്ന രക്ഷർത്താക്കൾ ഉണ്ട് പക്ഷെ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചോദിക്കാൻ വ തെറ്റ് കണ്ടിട്ട് അടിക്കുവാന്നേ ചോദിക്കാൻ വരില്ല തെറ്റ് കാണാതെ നമ്മൾ ചെയ്യാതെ അടിക്കുന്നുണ്ടെയ് അതിന് മാത്രേ നമ്മള് ചോദ്യം ചെല്ലത്തൊള്ളൂ കാരണം ന മ്മടെ കൊച്ചുങ്ങളുടെ രീതിയും സ്വഭാവവും കാര്യങ്ങളുംമെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നെ നമ്മക്കാണല്ലോ അപ്പൊ അതിനാ തോ ഒരടി കിട്ടിയന്ന് പറഞ്ഞാലും ഞാൻ അതിനത്തൊന്നും ചോയ്ക്കാൻ പോവത്തില്ല
ഹ ഹാ അതിപ്പോ വീട്ടിലാണെങ്കില് അം മ്മ പറയുവാ അവന്റെ ടീച്ചർമാര് വിളിക്കുമ്പം പഠിക്കാൻ കുറച്ച് ബുദ്ധി പുറകോട്ടാണെ അപ്പൊ പറയും വടി ഇട് ക്കണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ വടി എടുത്തോ അപ്പൊ അവൻ പറയും ഇല്ല ഞാൻ പഠിച്ചോളാം എവിടെ പഠിക്കാനാ പഠിക്കയൊന്നുല്ല
ആഹ് ഹാ ഉം ഇതങ്ങ് ഇത് ഞാൻ എല്ലാം നോട്ട് ചെയ്യും പിന്നെ അമ്മയുണ്ട് അമ്മയ ഇരുത്തി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അമ്മ എല്ലാം നോക്കും പിന്നെടീച്ചർമാര് ഇട്ട് തരുന്ന മെസ് ത്യേകിച്ച് ഞാൻ അവനിവിടെ വീട്ടിലൊരു ഫോൺ അവർക്ക് യൂസ് ഉപയോഗിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്
ആ ആ
സ്സേജ് വന്നിട്ട് നമ്മുടെ ഫോണിലോട്ടല്ലേ വരുന്നത്
ആ ആ
ഞാൻ അന്നേരെ അത് ഫോർവേഡ് ചെയ്ത് ഇവന് കൊടുതിട്ട് ഞാൻ വിളിച്ച് പറയും അതിനത്ത് നോക്കിക്കോ ഇന്ന ഇന്ന വിഷയങ്ങള് പഠിക്കാനുണ്ട് അപ്പ ഞാൻ വരുമ്പഴ്ത്തേക്ക് ഏകദേശ ലെവലാക്കും പിന്നെ അത്യാവശ്യം എനിക്കൊന്ന് വിളി ക്കാൻ പറയക്കൊന്നു ചോദിക്കാൻ പറയക്കൊന്ന് ചെയ്താ മതി പഠിക്കുടാ പഠിക്കുന്നേന് പ്രശ് ല്ലാ പക്ഷെ ഇരുന്ന് ഇര് നമ്മളങ്ങുല്ലേ നമ്മുടൊക്കെ കൂട്ട് ഇരുന്ന് കുത്തിയിരുന്ന് അങ്ങ് പഠിക്കത്തൊന്നൂല്ല മുഷിയത്തില്ല ഇരുന്ന് പഠിക്കാന് ഞങ്ങക്ക് പഠിക്കതിനിടയ്ക്ക് വെള്ളം കുടിക്കണം ബാത്റൂമിൽ പോണം പിന്നെ അന്നേരായിരിക്കും സ്കൂളിൽ നടന്ന എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് ഓർമ്മ വരുന്നത്
ഉം പിന്നെ അയ്ന്റെ കഥ ആയിരിക്കും
കഥ പിന്നെ ചേട്ടൻ വിളിക്കും ചേട്ടൻ വിളിക്കുന്നത് ഇങ്ങനെ വിളിച്ചില്ലെങ്കി അങ്ങോട്ട് വിളിക്കാൻ അങ് വെമ്പി നിക്കും
ഉം ആ പോവാനായിട്ട്
ഹ് ആ അങ്ങനെയൊക്കെ ഇവിടത്തെ കലാപരിപാടികള് ക്ഷെ എന്നാലും അതിന്റെ എടകൂടെ ഓൻ ശ്രദ്ധിക്കും ക്ലാ ആ ക്ലാസ്സില് ശ്രദ്ധികോകെ ചെയ്യും കൊഴപ്പൊന്നുല്ല ഇതുവരെ ഇല്ല ഇനി വക്ഷെ ഇതുവരെ അ അല്ല ഇനി അങ്ങോട്ടുള്ളതല്ലേ ശ്രദ്ധിക്കേണ്ടത് പത്താംക്ലാസ് വ ടൈം നമ്മള് എത്രത്തോളം ശ്രദ്ധിക്കുന്ന അത്രത്തോളം അവരുടെ കാര്യത്തിൽ മുന്നോട്ട് പോവും
ഇപ്പ എന്നിട്ട് വർകോക്കെ കഴിഞ്ഞാ വല്ലേ എല്ലാം കഴിഞ്ഞിട്ട്
അമ്മുമ്മയുടെ കുടെ അവിടെര്ന്ന് സീരിയല് കാണുന്ന്
ഹാ ഹാ ഇനിയിപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട്
ആ ഇനി ക ഇനി കഴിച്ചിട്ട് ഏട്ടൻ വിളിച്ചില്ല ഇന്ന് അവർക്ക് നൈറ്റ് ഇപ്പ അവർക്കൊക്കെ അവിടെക്കെ ചൂടാ ഗൾഫില് അപ്പൊ അതുണ്ട് വർ ഇപ്പ നൈറ്റിലേക്കാ വർക്ക് കൊടുത്തേക്കുന്നത് അതിനി ഇപ്പം എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പം വിളിക്കും വിളിച്ചിട്ടേ ഞങ്ങള് കെടക്കതോള്ളൂ
അപ്പ രാവിലെ ഇപ്പൊ പോകുവാന്ന് ക്ലാസ്സില്
ക്ലാസ്സില് എന്ത് വേണ്ടടാ
ക്ലാസ്സില് നേരത്തെ പോണോ ന്ന്
ഇല്ല ഒമ്പതര ആവുമ്പഴത്തേക്ക് ചെന്നാ ഞാൻ കൊണ്ടാക്കും
ആല്ലേ ആ അപ്പൊ കൊഴപ്പല്ല രാവിലെ ദിർദി പിടിക്കേണ്ട ആവശ്യല്ല അല്ലെ
ഈ രാവിലെ ഏഴ ഏഴേ മുക്കാല് എട്ടുമണിയാകുമ്പോ വണ്ടി വരും അന്നേരം ഇവരൊന്നും എണ്ണീറ്റിട്ട് പോലും ഇല്ല അപ്പം പിന്നെ ഇപ്പൊ ഇപ്പ ഇപ്പൊ ഈ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഈ പരീക്ഷ ഈ ടൈം ടേബിള് ഒക്കെ ടീച്ചർമാർ ഇട്ടിട്ടുണ്ട് ഓരോ പാടങ്ങൾടെ പരീക്ഷയുണ്ട് അപ്പൊ രാത്രി പഠിച്ചാലും ചിലപ്പോ ഒന്ന് രണ്ട് സബ് ഇത് എത് ഏതൊക്കെ ചോദിക്കുംന്ന് കൊടുക്കും അത് നമ്മള് കാണാപ്പാടാക്കി പോയ കാരണം അവർക്ക് കറ ചോദിക്കുന്നതായിരിക്കും അവർ ഇട്ട് തരുന്നത്
എ എ
ഇപ്പ ഈ ഒരു രണ്ടോ മൂന്നു ദിവസം കൊണ്ട് നേരത്തെ വിളിച്ചു ഉണത്തുന്ന അല്ലെന്നുണ്ടെങ്കിൽ അവര് എട്ട് മണിയായാല അവര് എണി ക്കത്തില്ല
ആ ഇപ്പൊ തണുപ്പായൊണ്ട് പിള്ളേരെ നിർബന്ധിപ്പിച്ചച്ച് വിളിച്ചേന്നിപ്പിക്കാൻ പറ്റൂല്ല എരുന്നേക്കൂല കൊറച്ച് നേരം കിട ക്കട്ടെ
ആ അത തന്നെ അത തന്നെ അത തന്നെ അല്ലെ ഇപ്പൊ എണ്ണീക്കും കാരണം ഏട്ടനെ നേരത്തെ പോണം അവര് ഒരു രാവിലെഞ്ച് മണിക്ക് അവർ ഇറങ്ങിക്കഴിഞ്ഞ അവർക്ക് പന്ത്രണ്ട് മണിയാവുമ്പോ ജോലിക്ക് കയ തിരിച്ച് കയറണം പിന്നെ ഉ വൈകിട്ട് നാല് മണിക്ക് തൊട്ട അവിടുത്തെ ടൈം നാല് മണി തൊട്ടേ പിന്നെ ഇറങ്ങണണ്ടത് അതൊണ്ട് എ ട്ടൻ രാവിലെ പോണ്ടത്തൊണ്ട് വിളിക്കാം അപ്പ എന്തായ്ലും കുത്തി പൊക്കു അവനെ ഞാന്
ആ
അപ്പൊ പിന്നെ ഇന്ന് പിന്നെ എണീറ്റിരുന്നങ് പഠിച്ചോളും
ആ പിന്നെ രാവിലെ കുളിക്കാനൊക്കെ മടിയുണ്ടാ തണുപ്പല്ലേ ആ
ഞങ്ങടെ ഞങ്ങടെ ഇഷ്ടത്തിന് രാവിലെ വേണെങ്കി കെണ്റ്റിന് വേണെങ്കി വെള്ളം കോരി ഒഴിച് കുളിച്ചോളും അതൊക്കപ്പ ഭയ്ങ്കരിഷ്ടാ
ആണല്ലേ പിള്ളേർക്ക് രാവിലെ തണുപ്പായി കയ്മ്പ കുളിക്കാ മടി ആയ്ക്കും പിന്നെ ചൂടുവെള്ളം ചൂടാക്കി കൊടുത്ത്
അല്ല ഇവിടെ ഞാൻ പറയും അങ്ങനെ വെള്ളംവേണകി പറയാ ഞാ പറയും കെണ്റ്റിന്ന് കോരി എടുത്ത് കുള്ച്ചോളാൻ പറയും ആ കെണ്റ്റിന്ന് കോരി എടുക്കമ്പ വെളള ള്ളം നല്ല ചൂടുവെള്ളം ല്ലയോ അതാ സത്യം പർഞ്ഞ ഒരു കണക്കിന് സുഖം രാവിലെ കുളിക്കാന് അവർ സ്കൂളും കഴിഞ്ഞ് വന്നാല് കെണ്റ്റിന്ന് വെള്ളം കോരി ഒഴിച്ച് ദേഹതൊഴിച്ച് കുളിച്ച് കേറി പോലത്തതെ ഉള്ളൂ അത് വന്ന അന്നേരെ കുളിക്കും ഞാൻ പറ്ഞ്ഞിട്ടൊണ്ട് ഒന്ന ആ ഒന്നാത് ഇപ്പഴ് ത്തെ ഈ പനി ഹലോ
ആ ഹലോ ഹലോ പർഞ്ഞോ കേക്കാം ആ ഓക്കേ ഓക്കേ ശെരി ശെരി